ഉം എന്തൊക്കെ വർത്താനൊക്കെ
സുഖം അങ്ങനെ പോണു ആഹ് പരിപാടി ഞാൻ കൊറച്ച് പൊറാട്ട കൊടുത്ത് അയച്ചിട്ടുണ്ട് താറവാട്ടിന്ന് അപ്പോ അത് എടുത്ത് വക്കാ
ആഹ് രാവിലെ പൊറോട്ടയാന്നു അവിടെ
രാവിലെ ഇല്ല രാവിലെ മക്കക്ക് സ്കൂള് പോവാനാവുമ്പോക്കും പൊറാട്ട തിന്നല് നടക്കൂല
ഉം അതല്ല ആ രാവിലെ പൊറോട്ട ആ ഇജ്ജ് ണ്ടാക്കിയതോ അതോ പൊറത്ത്ന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നതോ
ആഹ് ഇ ഇപ്പോ ഹോട്ടലിലാണ് ഇപ്പോം
ഏഹ് അങ്ങനെ ആ ആഹ് അങ്ങനെ മൂ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുല്ലല്ലോ അല്ലെ
ആ അതാ ഇപ്പൊ ബീഫിൻ ആഹ് ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ബീഫിന്റെ കറിയുണ്ട് അപ്പം ഞാന് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് കൊടു കഴിച്ച്
ആഹ് രാവിലെ തന്നെ പോകുമ്പോ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും
ആഹ് പിന്നത് അത്ര നല്ല അങ്ങനൊരു വയറിനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അല്ലേ
ക്കണത് ബുദ്ധിമുട്ടാണ്
ആഹ്
അവിടെ അവിടെ വീട്ടില് എല്ലാർക്കും അവിടെ പ്പാക്ക് എന്നും രണ്ട് പൊറോട്ട എന്നും കഴിക്കും അത് ല്ലാതെ കഴിയില
ആ അപ്പം രാവിലെ വീട്ടിലുണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കൂലേ?
ഉം അതെ രാവിലെ പള്ളിക്ക് പോകുമ്പോ അവിടുന്ന് പിന്നൊ ഒരു ആറ് മണിയൊക്കെ ആകുമ്പളേ തിരിച്ച് വരു ആറ് മണി ആറെര അപ്പം കഴിച്ചിട്ട് പോരും എന്നും രണ്ടെണ്ണം വേണം പ്പൊ നോമ്പാവണ സമയത്ത
ആ അപ്പൊ ഇങ്ങനെ ഈ പ്രശ്നൊന്നുമില്ല
ഇല്ലല്ല ആരോഗ്യത്തിന് പ്രശ്നൊന്നുല്ല ഇതുവരെല്ല അത്യാവശ്യം ഏജൊക്കെ
ആഹ് അങ്ങനെയല്ലേ ഈ പൊറാട്ട ന്റുപ്പൊക്കെ എന്തെലും സാധാ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കൊടുത്താ തന്നെ അതിലെന്തെലും മുളകോ അല്ലെങ്കിൽ ചിലപ്പോ ഒന്നും കൂടിട്ടുണ്ടാവില്ല. അപ്പോക്കെന്തേങ്കലും ഗ്യാസ് കേറി റ്റ് പറയുമ്പോ ആ ഈ ഫുഡ്നിക്ക് പറ്റൂല. ഇപ്പൊ പൊറാട്ടൊക്കെ പറഞ്ഞാല്
ആഹ് എന്നും കഴിക്കല്ലേ ആഹ്.
അപ്പൊ ഞാന് ങ്ങനെ പറയും ഇങ്ങനെ കഴിക്കാൻ പാടി ല്ല ഒക്കെ പറയും. അതുകൊണ്ട് അവിടെ ഇപ്പ കഴിക്കുക മാത്രല്ല ഞാൻ കഴിക്കൂലന്നട്ടെ ആഹ് ഞാൻങ്ങട്ട് എല്ല എന്നോട് പറയും ഉപ്പാക്ക് ഇഷ്ടള്ള അമ്മളും കൂടെ കഴിക്കണം ന്ന്ള്ള അങ്ങനെയാണ്. അപ്പം അനക്ക് കൊണ്ടുവന്നു തരും. കൊടന്നരുമ്പ ഞാൻ പറയേ വേണ്ടാന്നറയും കാരണം എന്നും ഇത് ഡെയ്‌ലി നമ്മളത് കഴിക്കുമ്പോ ക്കെപ്പളെങ്കിലൊക്കെ ആണെങ്കില് ഓക്കെ. പ്രശ്നണ്ടാവില്ല പക്ഷെ ഓല് പറയണ്ട് പേ ആഹ് എത്രയോ കാലങ്ങളായോലോ.
ഉം ക്ഷെ ഞാൻ പറയാ അത്ര ഏയജൊക്കെ ആയിട്ടും ഒന്നു ഇല്ല്യാത്തത് വല്യ അ അങ്ങനെല്ലൊരു ഭാഗ്യാണ് ട്ടോ. കാരണം മൈദല്ലേ.
ആഹ് അതാണെ ഞാൻ പറയും ഇങ്ങനെ കഴിക്കാൻ പാടില്ലക്കൊ പറഞ്ഞൊടുക്കും.
ആ പ്പൊ ചെല ചെല സൽത്തൊക്കെ ഇങ്ങനെ ഈ ഗോതമ്പിന്റെ പൊറാട്ടയൊക്കെ ഇണ്ട് അങ്ങനെ പറയണേക്കാ. ഇവിടെന്ന് ഞാൻ കണ്ടി ട്ടില്ല. ഇനി ഞാൻ അങ്ങനെ അമ്മളെന്തെലൊരു വീഡിയോസ് ച്ച്ങ്ങന കൗതുക വാർത്ത അങ്ങനെ കാണു അല്ലോ?
ആഹ് ആഹ്.
കാണുമ്പങ്ങനെ അ തൊക്കെയാണെങ്കി പിന്നെ ഓക്കെയാണ്‌ ച്ച പ്പൊ അങ്ങനെ ഗോതമ്പല്ലേ മൈദ പൊതുവെ ആരു അങ്ങനെ എപ്പേലും കയിക്കണ ഒരു സാധന
അതേ ആ നോമ്പിന് ആഹ്‌ ഫുള്ള് ദിവസം പ്പതില്ലാതെ പറ്റൂല
ആഹ് ശെരി എന്നും നോമ്പ് തൊറക്കുമ്പോ
നോമ്പും നോമ്പിനും വേണത് നോമ്പ് തൊറക്കുമ്പൊളും വേണത് ത് ഇപ്പപ്പാ നോമ്പല്ലാത്ത സമയത്തും അല്ല ഇല്ലാത്ത സമയത്തും രാ രാവിലെ അത് കഴിച്ചിട്ട് അതെങ്ങനെ ശീല അങ്ങനെ ശീലായി വന്നാ താണ്‌ മ്മാക്ക് സുഖല്ലാതായ് സമയത് തങ്ങനെ കഴിച്ച് കഴിച്ചങ്ങനെ ആഹ് അങ്ങനെ പള്ളീ പോകുമ്പോ അങ്ങനെ കഴിക്കും അങ്ങനെ കഴിച്ച് കഴിച്ച് എന്നും രണ്ടെണ്ണവാണ് ആഹ് ശെരിക്ക് അങ്ങ് മ്മക്ക് അങ്ങനൊള്ള ബുദ്ധിമുട്ട് ഉം നമുക്ക് രാവിലെ എണീറ്റ് ചായേം കടിയും ഇണ്ടാക്ക അങ്ങൻത്തെ അങ്ങനെള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാ ഔ നമുക്കാര്യായിട്ട് നമ്മള് ആണ്ങ്ങള് ഇണ്ടാവ് വെല കൂതൽനെ
ആഹ് പ്രത്യേകിച്ച് ഏയ്ജഡായ ആളുകളാവുമ്പോ നേരത്തിനും കാലത്തിനും ഒന്ന് ഫുഡ് കിട്ടഞ്ഞാലും ഭയങ്കരതാണ് പിന്നെ ഓര്ക്ക പറ്ഞ്ഞാല് ഒര്ക്ക് ഓരോ ഇത് കാര്യങ്ങളും ക്കെ ഇണ്ടാവൊല്ലോ നിബന്ധനകളൊക്കെ ഇണ്ടാവും ഉം അങ്ങനെ പക്ഷെ ഇവിടെ അതേട്ടോ ഇവിട്ത്തെ ഇപ്പിം എന്താ അവര ഞാൻ പറയാ വീട്ടില് ഇം ഉമാര് ക്ക് കൊറെ നിബന്ധനകൾ ഇണ്ടെങ്കി കൂടിട്ട് ഇപ്പാര്ക്ക് അങ്ങനെ ഒന്നുല്ല ഇവടെ ഇപ്പാക്ക് നമ്മള് ഇപ്പോ എന്തേലു ഒന്ന് എണീച്ചു വന്നീല്ലെങ്കില് ആള് വന്ന് തീ അ അട് പ്പ് കത്തിക്കൊക്കെ ചെയ്യോനി ഞാനവ്ടെ ആവ്ണ സമയ ത് അപ്പൊ നമ്മക്കൊരു ഹെൽ ല്ലടാ കാരണം നമ്മളെ വീട്ടില് ഇങ്ങനൊന്നുല്ല ഇന്റെപ്പ ഒരു സാധനം അങ്ങോടോ ഇങ്ങോട്ടോ എട്ത്ത് വെക്കൂല
ആഹ് അഹ്ശെരിയാ ഇവടെ അങ്ങനെയാണേ
ഇത് കണ്ടിട്ട് അവിടെ വരുമ്പോ അവിടെ ഇന്റെ ഹസ്ബൻ്റ് അല്ലാത്ത എല്ലാരും അ് കഴിക്ക്ണ പാത്രം മോറും ആഹ് അപ്പൊം എളച്ചനായാലുപ്പോ ഞമ്മക്ക് വ വയറ്റില്ണ്ടാവ്ണ സമയത്തൊക്കെ അ അ്ഉം പിന്നെ അ അല്ലെ ക്കിയത് ചിക്കാ ഒണക്കാനോ അപ്പൊ ഞാൻ വിര്ച്ച് കുട്ട്യളെ ബേബി എ ന്യൂ ബോൺസിന്റെ ഇതില്ലേ മ റ്റേ ഉം കഷ് നങ്ങളൊക്കെല്ല്യേ അതൊ ക്കൊന് ചിക്കുമ്മ ചെറിയൊരു കുട്ട്യൊന്നല്ല അ ഉം മ യൊന്നുല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോയ്ക്കും ഇ ഇൻ്റെ ഹസ്ബന്റ് ഒന്ന് മൂത്രൊയ്ച്ചാല് വേ ഇട്ടിട്ട് പോവും അത് ഓ ഓരോര്ത്തര് പറിം അത് ഇഷ്ടല്ലാഞ്ഞിട്ടൊന്നുല്ല പക്ഷെ ഓരോര്ത്തര് ഓരോ ല്ലെ അപ്പോ ഞാം പറിം ഇങ്ങളാ വീട്ട്ന്ന് ന്നിട്ട് ഇന്റെ പ്പാന്റെ സ്വഭാവാണ് ഇങ്ങക്ക് റിം ഞാന് കാരണം ആള് ഒന്നും കൂടി തരൂല ക്ഷി പ്പങ്ങനെ ഇപ്പ അമ്മളൊ ച്ചക്കായിട്ട് ഇപ്പം കൂടിതരും ഇന്നലെ ആ ഇന്നലെ കുറേ എറച്ചി ണ്ടായിരുന്നില്ലേ പെ അപ്പം നമക്ക് നോമ്പ് ഇതായിട്ട് വല്ലറ പെരുന്നാളായിട്ട് ഇവിടെ ർഞാല് കുറേ എർച്ചിണ്ട് ഞാനാണെങ്കി ഇവട്ന്ന് പെരുന്നാളിന്റെ എറച്ചി ഫ്രിഡ്ജ് വെച്ചിട്ടാണ്ട് വീട്ടു പോയി പിന്നെ അവിടത്തെറച്ചി ഞങ്ങൾ എല്ലാരു കൂടി കഴിച്ച് തീർത്ത് പോന്ന് എന്നല്ലാതെ ഇവിട്ന്ന് ഒന്നും കഴിച്ചില്ല ആ അപ്പൊ ഇവ ഇവിടെയാണെങ്കി വന്നപ്പോ ആർതൊക്കോ ഇങ്ങനെ ഇങ്ങനെ ലൈനിൽ പോകുമ്പോൾ കിട്ടിയതൊക്കെ ആയിട്ട് ആറ് കിലോനക്കെ ഇറച്ചിയ്ണ്ട് അപ്പോ ഈ രണ്ട് കിലോനെ ഞാൻ ആകെ വെച്ചിട്ടുള്ളൂ എന്നിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു മേ എനിക്ക് കൺ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ എന്തോ നമുക്കിപ്പോ ഈ സമ ക്കിങ്ങനെ ഇറച്ചി ഇണ്ടാക്കുമ്പോഴും പറ്റൂല്ല ആരെങ്കി ഇണ്ടാക്കി തരുമ്പോ കുഴപ്പല്ലാ അപ്പൊ ഞാൻ ആ അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്ന് മുറിച്ചു തരുവോ ചോദിച്ച് അപ്പൊ ആൾ തന്നെയാട്ടോ ഇറച്ചി ഇങ്ങനെ അല്ലെങ്കി കട്ട് ചെയ്ത് കൊണ്ട് വരികാ ചെയ്യാ അപ്പൊ ആൾ മുറിച്ച് അപ്പൊ ഒരാള് കോൾ ചെയ്യ ഫ്രണ്ട് അപ്പം വിളിച്ചപ്പോ പറഞ്ഞ് ഞാന് എ എറച്ചി മുറി ക്കാണ് അന്ന് രാത്രി ഒരു ഇഷ ഇഷാ കഴിഞ്ഞതിന് ശേഷം അപ്പം പറഞ്ഞ് അ ഇപ്പോ ഓര് കളിയാക്ക്ണ്ട് ഐ ഈ എന്താ എന്റെ കോലം പെണ്ണുങ്ങള് പണിയെട് കാ അന്നൊക്കെ പറഞ്ഞിട്ട് അത് തീ ഏർ ക്കാത്ത ഒരാളാ എന്നിട്ട് ആ എന്നി ട്ടാണ് ഈ ഇറച്ചി മുറിക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇൽ ഇല്ല പണി ഉമ്മേടെ ഇപ്പം മൊടക്കും നിങ്ങള് അമ്മ ആളോട് ആ അങ്ങനത്തെ ഫ്രണ്ട് അപ്പം ഓരോരുത്തർക്കും ഓരോതല്ലേ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഈഗോ മൈന്റൊന്നും ണ്ടാവു
ഉണ്ടാവൂല അല്ല ചിലർക്ക് അത് ഭയങ്കര പ്രശ്നമാണ് അതുവരെ ചെയ്ത കൊടുക്കുണ്ടാവും കല്യാണം കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാത്ത
ആ ആ കല്യാണം കഴിഞ്ഞിട്ട് അതെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ പറയാ കൊറെയൊക്കെ നമ്മള് സ ഓർക്ക് ഓൽക്കറിയണ കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കണം അന്നമുക്ക് എന്തേലും ഒരു താങ് വരുമ്പോൾ ഓല് ഓലെ നമ്മള് എന്തായാലും നോക്കണ്ടല്ലോ ഇപ്പത്തെ കാലത്ത് അങ്ങനെയൊന്നു ഇപ്പത്തെ കാലത്ത് ആണുങ്ങൾക്ക് കുക്ക് ചെയ്യാനറിയണം കാരണം ഇപ്പൊ കെട്ടികൊണ്ട് വരുന്ന പെൺകുട്ടികൾക്ക്
ശരിയാ എല്ലായിടത്തും ആ ഇല്ലെങ്കിൽ അയ്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു ഇത് എത്തിക്കുന്നത് ആദ്യത്തെ
ആഹ് ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിക്കണില്ല ഇപ്പൊ ഒറ്റ പോക്കാ എന്താ കാരണന്ന് പോലും അറിയില്ല അങ്ങനായിരിക്കും ഉം ഞാനിങ്ങനെ വിചാരിക്കും
ഉം അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്തന്നാ പിന്നെഓലെ പറയാനുമില്ല ഓല് ഇങ്ങനെ വർ
ഹ് കൊയങ്ങി വരാണ് ആഹ് പക്ഷെ ചെലൊര് എത്ര വർക്ക് ചെയ്താലും അങ്ങനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണല്ലാ മെന്റാലിറ്റി ആ ച്ചിണ്ട് ഇവിടെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ അ അത്രങ്ങട്ട് ഹെൽപ് ചെയ്യൂല പക്ഷെ എന്നാലും നമുക്ക് ബുധമുട്ടായി കഴിഞ്ഞാൽ ഹെല്പ് ചെയ്യുട്ടോ അപ്പോ അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുതന്നെ നമ്മള് ചെയ്തില്ലെങ്കിലും നമുക്ക് വിഷമല്ലല്ലോ
അവിടെ അങ്ങനെയണെ നാല് മണിക്കു ഇപ്പെന്നും നാല് മണിക്ക് എണീക്കും നിസ്കരിക്കാന് എന്നിട്ട് ആ സമയത്ത് ചായ അവിടെ ഉണ്ടാക്കി വെക്കും ആകണ്ടല്ലോ ഉപ്പാക്ക് വേറെരു പ്ര എന്താ അകൊക്കെ തുടച്ചിടും എപ്പളും അടുക്കളെയിലൊരു പോണം അതെ ആഹ് ആഹ് അതൊക്കമ്മള് വൃത്തിയാക്ക്യാലും ഇപ്പാക്ക് വൃത്തില്ലാന്ന് തോന്നിക്കഴിഞ്ഞാ അവടെ എൻ ആഹ് എന്തായാലും രാവിലെ ഒരു നാലു മണിക്ക് എണീക്കുമ്പം ചായ ണ്ടാക്യക്കും ആരെങ്കിലും എണീക്കോലോ കുടിക്കാന് ന്ന് പർഞ്ഞാണ്ട്
ആഹ് ഇപ്പ ണ്ടാക്കി
ക്കും അതെ പോലെന്നെ ഉം ഉം ചായ ഉണ്ടാവും അതേപോലെ എന്താ അടുക്കളക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടും. രാവിലെ എണീറ്റ ചെയ്യണ പണി
അയ് ശരി ഇങ്ങനെ നമുക്ക് അടുക്കള ക്ലീൻ ആയിരിക്കുമ്പോ തന്നെ ആഹ്
പാത്രൊക്കെ കൈകിവക്കും. അങ്ങനെയൊ ഞമ്മളൊക്കെ ആണേ ചെയ്യൂലട്ടോ. ക്കണ ചെയ്യൂല.
ആണോ എന്നെ അല്ലെ അതേ പറഞ്ഞെ അത് നല്ലൊരു ആൾക്കെപ്പളും വൃത്തിയായികണം ഇങ്ങനെ
ആഹ് ഭയങ്കര വൃത്തിയാണ് ആഹ് എനക്ക് ഇഷ്ടാണിട്ടോ ല്ലേ ഓസ്
ആഹ് അങ്ങനെയല്ല ചിലവർക്ക് ഓസിഡി അയിറ്റിങ്ങനെ ഇട് തോണ്ടിരിക്കും ഞാനാ അയില് പെട്ടതാ. ഇങ്ങനെ ഈ എടുക്കണ പണി എനക്കങ്ങനെ വെച്ചുണ്ടാക്കണൊന്നു ഇഷ്ടല്ല എനിക്ക് ക്ലീനായിരിക്കണം അങ്ങൊന്ന് സാധനം വലിച്ചു വാരിടൂല്ലേ അങ്ങനത്തെ പരിപാടി എനിക്ക് പ
എപ്പളും ക്ലീനാവണം. ഉം അതെ നല്ലൊരു കാര്യമാണ് ചിലരൊക്കെ പറയും ബുദ്ധിമുട്ടാണ് ഞാൻ പറയും ഒരു ബുദ്ധിമുട്ടുംല്ല അങ്ങന തന്നേല്ലെ വെണ്ടതെന്ന് പറയും ഞാൻ വൃത്തി ഉണ്ടാകാന് ടാൻ നല്ല കാര്യല്ലേ
ആഹ് അത് ഇന്നലെ ആശാവർക്കറ് വന്നപ്പേ എന്നോട് പറഞ്ഞു ചോയിക്കുവാനേ ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടന്നെ ഈ വീടായി കഴിഞ്ഞാ പിന്നെ എല്ലാരും ഇവടെ നിക്ക്ണ കാര്യത്തിന പറ്റിയേ ചിന്തിക്കൊള്ളൂ അമുക്ക് അങ്ങനപ്പം എന്നോടോയ്ച്ചു ആഹ് അപ്പൊ വീട്ടില് ഏന്ന് ഇവടെ നിന്നാ പോരേ എൻ എൻക്കൊരു ആളെ വെച്ചിട്ടിവിടെ നിന്നാ പ് പോരേന്ന് ചോയിച്ച് അപ്പോ ഈ ഞാമ്പറ് ന്നീ ഇങ്ങനെ അമ്മളത്യാവശ്യം ഈ മക്കളൊക്കെപ്പാടെയാമ്പോ ഭയങ്കര ചെലവല്ലേ മ്മക്ക് വീട്ടില് പോയാല് അമ്മുക്ക് റസ്റ്റ് കൊടുക് പിന്നെ ഒരാളെ നിർത്തിക്കൊണ്ട് ഇനിക്കത് പറ്റൂല
അത് ശരിയാ അങ്ങനെള്ള ആൾക്കാര നമ്മള് കൂടെ ചെയ്തൊടുക്കേണ്ട അവസ്ഥ വരൂല്ലേ
ആഹ് വരും ഞമ്മളെന്തേലും പറയില്ല അങ്ങനെ ചെയ്യണംന്ന് ഇ ചെയ് ഇങ്ങനെ ചെയ് യ്യണന്നൊന്നും ഞമ്മള് പറയില്ല പക്ഷ് എന്നാലും ഞമ്മളാണ്ട് എറങ്ങി ചെയ്യും അപ്പൊ ഐ ആ ഹസ്ബൻഡ് പറയണ്ട് അവളവടെ നിർത്താമ്പറ്റ് റ്റൂല കാരണം ഓക്കിങ്ങനെ എത്രെടുത്താലും മതിയാവാത്ത ഒരു ആളാണ് മോളെ അവ് ഇവളിവിടിങ്ങനെ പണിയെടുത്തോൺ ണ്ട്ക്കും ആളെ വെച്ചാലും ഓള് പണിയെടുത്തോണ്ട്ക്കും അപ്പയിനേക്കാളും നല്ലത് ന്നറഞ്ഞാ ടങ്ങനെ പറയിണ്ട് ന്നാ പിന്നെന്താ
ആഹ് അന്നാ ആയിക്കോട്ടെ
ആഹ് അന്നാ ശരി